ഹലോ എന്താ പണി ചായട്യൊക്കെ കയ്ഞ്ഞൊ ആഹ്, ഞ മി ഞ മി
അംഗൻവാടി പോയേന്റെ ആഫ്റ്റർ എഫക്റ്റാണ്
ആഹ് അതെല്ലേ അംഗനവാടി പോവാന് ഭയങ്കര ഇഷ്ടാണോ ആൾക്ക്
ആഹ് ആഹ് നല്ല ഇഡ്രസ്റ്റ് ണ്ട്
ആഹ് അത് ശരി, അവിടെ എങ്ങനെയാണ് നല്ല നല്ല അംഗനവാടിയാണോ
ആഹ് അതെ നല്ല അംഗനവാടിയാണ്
പ്പൊ ഭയങ്കര ഇപ്പോ അംഗൻവാടിന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല ക്വാളി റ്റിണ്ട് നല്ല ക്വാളിറ്റിണ്ടല്ലോ പ്പഅംഗനവാടികൾക്ക്
ആഹ് ആഹ്
ഫുഡ്ടായാലും
ഹലോ
പിന്നെ അതുപോലെ ആഹ് കേൾക്ക്ല്ലേ
ആഹ് പർഞ്ഞോ കേക്ക്‌ണ്ട്
കേൾക്ക്ല്ലേ
ഇണ്ട്ണ്ട് കേക്ക്ന്നുണ്ട്
ഉം അതേ എന്നാ ഞാൻ പറയാ
ഉമ് ഹെലോ
അംഗനവാടികളെ
ആഹ് നമ്മള് പോയന്നൊക്കെ എന്താ ചെറിയൊരു ഒരു അങ്ങനെയല്ല ഇപ്പൊ നല്ല ബിൽഡിങ്ങും അതുപോലെ ഫുള്ള് എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ അംഗനവാടീല് നമ്മള് പോയന്നൊക്കെ പണ്ടൊക്കെ ചെറിയ ഏതെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ആ വീടിന്റെ ഒരു ഭാഗം
ആഹ്
അല്ലെങ്കി ചെറിയ റൂം അങ്ങനെയൊക്കെയല്ലായിരുന്നോ അംഗനവാടിണ്ടായിരുന്നത്
ക്കെ ഞങ്ങളവിടെയൊക്കെ ഒരു ഷെഡൊക്കെ കെട്ടിയിരുന്നത് കെട്ടിട ഇല്ലാഞ്ഞിട്ട്
ആഹ് ആഹ്
ഇപ്പോ നി എന്റെ വെ ഉം ന്റെ മ് ഇവിടെ ഉം ആ എന്റെ അമ്മായിയമ്മ ഒരു അംഗനവാടീല് വർക്കെയ്യുന്നുണ്ട് അപ്പം ആൾടെ അംഗനവാടീന്നു പറഞ്ഞാല് ആദ്യം അവിടെ ബിൽഡിങ്ങുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നാട്ടുകാരുടെ സഹകരണൊണ്ട്. ആഹ് എന്താ പറയാ നല്ലവെണ്ണമൊണ്ട് ട്ടോ അതേപോലെ എന്താ പറയാ ഒരു വീട്ടിന്നായിരുന്നു ഒരു പഴേ വീട്ടിന്നായിരുന്നു ഒരു ഓടിട്ട വീട്ടീന്ന്.
ഉം അത് ഈ പറഞ്ഞപ്ലേ പണ്ട്ന്റെ ഇ അപ്പന്റെ അവിടെ ഞങ്ങളെ തറവാട്ടിലാര്ന്നു അങ്ങനവാടി നടത്തീരുന്നത്. ആ ഒരു അടുക്കളം അട് ക്കള മാത്രമേ ബ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്കനവാടിക്കൊടുത്തിരുന്നു. പിന്നെ അതൊക്കെ പൊളിച്ചുട്ടോ. അതാ പറഞ്ഞത് അങ്ങനൊക്കെ ആയിരുന്നു ഉണ്ടാവറ്.
ആഹ് ഇത് ഇവടെ ഒരു വീടായി വീട് മൊത്തം ഒരു ഓടിട്ട വീട് മൊത്തം കൊട് ആ പക്ഷേ എന്നിട്ട് ഇപ്പം ഇപ്പ രൺ മൂന്ന് മൂന്ന് കൊല്ലക്കായിന്ന് തോന്നുന്നുട്ടോ?. അത് ഇപ്പൊ അവർക്ക് നല്ലൊരു ബിൽഡിങ് നല്ലൊരു റോഡ് സൈഡ്നെന്നെയാണ്. നല്ലൊരു ബിൽഡിങ് ഗേറ്റ് ഇന്റർലോക്ക് എന്താ പറയാ കുട്ടികൾക്കുള്ള പാർ ക്ക് മറ്റെ സ്ലൈഡ്സ് കാര്യങ്ങൾ ഇ പ്പ അവരുടെ അംഗവാടിക അംഗനവാടിക്കാണ്പ്പ ങ്ങനെ ഓരോ. ഏഹ് ഇത് കിട്ടുവല്ലോ അവാർഡ് കിട്ടുവല്ലോ ഹലോ ആട് കിട്ടിയപ്പം പോയോ ഹലോ എന്റെ അവിടെ തീരേ റെയിൻ
ഇല്ലല്ലൊ
എങ്ങനെ മനസ്സിലായില്ല. ഭയങ്കര റേഞ്ചിനും.